ആ അത് വേഗം കട്ടായി.
ആഹ് ആഹ് ഓക്കേ ഓക്കെ
ആഹ് ഇന്നട്ട് അവിടെ വൈകുന്നേരത്തേക്കുള്ളൊക്കെ ആയോ
വൈകുന്നാരേക്ക് സ്നാക്സ് ഒന്നുംല്ല അവല് എന്താ ഇതൊക്കെ ഉണ്ട്, ബിസ്ക്കറ്റൊക്കെ ഉണ്ട് അങ്ങനത്തൊക്കെ തിന്നോള്ളു.
ആ ഫുഡ് കഴിക്കൂലെ അപ്പൊ
ഫുഡ് കഴിക്കും. ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചതാണ് പിന്നെ മിച്ചർ ആച്ചപ്പം അങ്ങനെത്തെ ഒക്കെ ഇപ്പ ഒരു ബേക്കറി ഐറ്റംസാ വൈകുന്നേരം ഓള് കഴിക്കോള്ളു.
ആ ശരി ആഹ് എന്റെ കുട്ടികൾ അധികം അങ്ങനെ കഴിക്കൂല ആഹ് ചായക്ക് കടിയില്ലേ അതെന്തേലൊക്കെ ലേഷം കഴിക്കാ നല്ലത്, ബേക്കറി കഴിക്കും ഞാൻ അങ്ങനെ വന്നതാണ് പുണ്ണ്
അഹ്‌ ആഹ്
അള്ളാ ഉച്ചയ്ക്ക് കിടക്കുമ്പോഴൊക്കെ നമ്മള്ള് ചോറ് തിന്നല് കഴിഞ്ഞിട്ട് അവിടെ പോയിട്ടെന്ന് കിടക്കണ സമയത്ത് ബേക്കറിന് കിട്ടിയ അത് ഫുള്ള് കഴിക്കും ഞാന്
ഉ ഹ്
അങ്ങനെ ആ അത് ഇങ്ങനെ വെറുത ഇങ്ങനെ കടക്കല്ലേ ചോർ തിന്നിട്ട് അങ്ങട്ട് പോയി കടന്നിട്ടേണ്ടാവയുള്ളൂ. അങ്ങനെ കഴിച്ച് കഴിച്ച് ചീട്ട് ഇപ്പ അറങ്ങില്ല പിന്നെ ക്ക് പേടിയാപ്പൊ. ബേക്കറിന്ന് പറീണേക്ക്ണന്നെ പേടിയാ. എന്നിട്ട് കുട്ടികൾക്കെ എന്തേലുംക്കെ ഞൻ ഇവിടെ ഉണ്ടാക്കി കൊടുക്കും വീട്ടില്
ഉം.
അങ്ങനെ, ഇന്നിപ്പോ ആഹ് ഇന്നിപ്പോ ബഷീർ ദിനല്ലേ
അഹ്‌ ആഹ്
ആഹ് അതിന്റെയൊക്കെ ഇതകളുണ്ടായ്നിലെ സ്കൂൾക്ക് വീട്ടയക്കാൻ എന്താ വീഡിയോകളൊക്കെ.
വീഡിയോല് ഇണ്ടായി പക്ഷെ അതിന് അതേ ഡ്രസ്സ ഒക്കെ കിട്ടണ്ടേ ഡ്രസ്സ്ല്ല
ആഹ ഞാന് എറെ ഹസ്ബൻറിന്റെ തുണി ഇട്ടെടുത്തു ചെറിയൊരു ഒരു ചെറിയൊരു കുപ്പായം ഉണ്ടാകും അവളന്നെ അതും പിന്നെ എന്റെ വല്യരു മാലിംണ്ട് മഹറൊക്കെ ഇട്ടൊട്ത്തിട്ട്. ചരടൊക്കെ വെച്ച് ചെരടൊക്കെ വെച്ച് കണ്ണൊക്കെ അതേപോലെ എഴുതി കൊടുത്ത് മെല്ലൊക്കെ സെറ്റ് ആക്കിട്ടൊരു വീഡിയോ എടുത്ത് ഞാൻ
ആ ഞാൻ അപ്പോ വിചാരിച്ചുന്ന് പക്ഷേ ഓക്കത് തുണിയും ഇല്ല പിന്നെ ഓളെ കുപ്പായും അങ്ങനെ ഇല്ല
ആഹ് അല്ലെങ്കിൽ നമ്മൾ ഷാളാ- ലും മതി അവര് ചെറിയ കുട്ടികളല്ലേ അതിനുള്ള ഇതല്ലെ ഉണ്ടാവുള്ളൂ
ഉം
അതും കുറയൊക്കെ സെറ്റാകും. ഇത് കൂട്ടുകാരികളൊക്കെ വിടൽ തുടങ്ങിയപ്പോളെയ് നിക്കും വേണം പ്പൊ ഇതന്നെ വേണംന്ന് പറഞ്ഞിട്ട് നാൽ മണിക്ക് ശേഷം തുടങ്ങിയതാ
ഏ
അയിന്റെ ഇത് പഠിച്ചു വിഡിയോ വിട്ടൊട്ത്ത് ടീച്ചർക്ക്.
ആഹ്
ഇനിയിപ്പോ ഇനി അടുത്തത് എന്താണവോ വര
തേനി നൈസറിത്തേനി ചെറുദീന്റെ അയിന്നു അപ്പൊക്ക് പനി ക്ഷീണക്കായപ്പോളെ അവക്ക് തീരെ ഇഷ്ടല്ല്യ അവ വേണ്ടതൊന്നും വേണ്ട ഇട്ണ ക്കേ ഇല്ല്യ
ആഹ് ന്റെ ചെറുത് പിന്നെ ചെയ്തിലട്ടോ ഇക്ക് മടിയാണ് ഞാൻ ചെയ്യൂലാർഞ്ഞു
ഉം ഓക്ക അങ്ങനെ ഇട്ണെ ഓക്ക ഒന്നാമതി ഹസ്ബൻഡിൻ്റെ തുണിയൊക്കെ എടുത്തുമ്പോത്തിന് ഓള് ക്ക് ഫുൾ ആയിട്ടുണ്ടാവൊത്.
ആഹ് അത് ഞാൻ മടക്കി വെച്ച്. മടക്കി വെച്ചാതിയേ കുട്ടിയാക്ക് പിന്നെ എന്തായാലും പാകാവുലല്ലോ നല്ലോണ്ണം മടക്കി വെച്ചിട്ട ങ്ങിട് കര കാണാൻ ചെറിയ ലെവലില് അങ്ങനെക്കീട്ട് ഉച്ചക്ക് വന്നിനോ
തീരെ തീരെ അയിനു പറ്റി ഇതും വേണോം കുപ്പായോം വേണോം.
ആഹ് അതിന് പറ്റിയ കുപ്പായം വേണം. പിന്നെ എൻ്റൊരു ചെറിയ ഷാളുണ്ടായിരുന്നു. അതോണ്ട് വെല്ലെരു പിന്നൊക്കെ ഇ താക്കിട്ട് മെല്ല സെറ്റ് ആക്കി കൊടുത്തു
ഉം അതിനനുസരിച്ചുള്ള മാല വേണം. അതിനനുസരിച്ച് മാല വേണം നമ്മള് ഞമ്മള മഹറ് മാത്രം ഇട്ടോടുത്തിട്ട് കാര്യല്ല്യല്ലോ. ചെറിയ മാലി അയിന് വേണല്ലോ.
ആഹ് ചെറിയ മാല ഞാൻ ഇന്റെലൊരു വലിയ മാല ഉണ്ട് എന്താ കുറ- ച്ച് വെൽത്. അയിനിക്കൊക്കെ ഏകദേശൊക്കെ പറ്റണ രൂപത്തിലുള്ള ഒരു മാലണ്ട് അത് ട്ടോട്ത്തിട്ട് വെല്ലെ സെറ്റാക്കി കൊട്ത്ത്. അല്ല എങ്ങനേലും ഒക്കെ ഇപ്പൊ കുട്ടികയാക്കൊരു എന്താത് ആട്ടേച്ചിട്ടെയ്
ആഹ് ആഹ്
അങ്ങനെ ചെയ്ത് ഒന്ന് വിടെ മൂന്ന് മക്കളാണല്ലേ
യേ ഇൻക്ക് രണ്ട് മക്കളാണ്.
ആഹ് രണ്ട് പെൺകുട്ടികളാ
രണ്ടും പെൺകുട്ടികളാ രണ്ടും കച്ചറേണ് ഫോണിനും മാണ്ടിള്ള കച്ചാറണ്ടാവും
അതെല്ലാടിത്തും ഉണ്ട് ഇത് സ്കൂൾ വിട്ട് വന്നാ ഫോൺ ചോദിക്കും
ഫോണിനും വേണ്ടിയുള്ള അടിപിടിയാ, അയിൽ ഒ രു ഭയങ്കര ഒരു ബദറാണ് ഇവിടെ
ആഹ് ഇതങ്ങനതന്നെ ഫോണിന് തന്നെയാണ് തല്ല് അല്ലെങ്കിൽ പിന്നെ അവളെ പെൻസിൽ ഇട്ത്തു വളെ പേന ഇട്ത്തു. അല്ലെങ്കിൽ വേറെ എന്തേങ്കലും എടുത്തു ആ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് കച്ച ചറ
ഉം ഇനി ഹോം ഹോംവർക്ക് ചെയ്യാണ്ടാവുമ്പോളെ അതന്നെ ഹോംവർക്ക് കഴിയുമ്പോളൊക്കെ ഇങ്ങള് ഓക്ക് മാത്രം കൊടുത്താളിട്ടാ ഫോണ്. എനിക്ക് ഒന്നും ഇങ്ങള് തരണ്ടാ ഓള് മുൻകൂട്ടി എല്ലാം പറഞ്ഞു തരും
ഹ്ഹ്ഹ് ഇതാദ്യത് നമ്മള് അവര് കാണില്ലല്ലോന്ന് കരുതല്ലോ ഓൽ അത് നോട്ട- ഇട്ത്ത്വെച്ചിട്ടുണ്ടാവും ആഹ
ഓല അവ ഒരു നോട്ട ഇട്ടെച്ചിണ്ടാവും അതൊന്നും ഞമ്മള് കണ്ടുണ്ടാവൂല ഇന്നിട്ട് പറയും ഒരാവസര ന്നട്ട് ഓല് പറയും ആഹ് ങ്ങളല്ലെ കൊട്ത്ത്ണ് ഞാൻ കണ്ട്ണല്ലോ നിങ്ങൾ എന്നെ എന്നെ ഇതാക്കാൻ നിക്കണ്ടട്ട നിങ്ങള്
ആ ഹ ഹ അങ്ങന തന്നെ എല്ലായിടത്തും പക്ഷെ അവരില്ലെങ്കിലും ഒരി ഇതുംണ്ടാവൂല
അതന്നെ, വാരി വലിച്ചിടണം
ആ ഒരു ശനി ഞായറും കൈഞ് കിട്ടുമ്പോത്തിനുണ്ടല്ലോ
മുകൾ ഉണ്ടാവണന്ന് പറഞ്ഞയക്കും.
ആഹ് കറക്ട്ടോക്കെന്റെ മക്കള ഇല്ലെങ്കി ഞാന് എൻന്റെറെ ഉ്മാന്റെ പിന്നാലെ ഹോസ്പിറ്റലിൽ പോയി നിന്നു ഓ ചെറിയ കുട്ടി മാത്ര ഉണ്ടാർന്നുള്ളൂ ന്റെ വെല്യേ കുട്ടി ഇല്ലാഞ്ഞിട്ടേയ് ന്നാൻ തന്നെക്ക് സങ്കടം വെര. ക്ക് അവിടെ നിൽക്കാനെന്നെ കയ്യ്ണില്ല. മ്മാന്റേത് ഇങ്ങനെ നിക്കാന്നെള്ളൂ പക്ഷെ ഈ കുട്ടി ഇങ്ങനെ വിളിക്കും എപ്പഴും മ്മച്ചി വരുന്നില്ലേ? ഇക്ക് എടങ്ങേറ് വരുന്ന്ണ്ട് മ്മച്ചിനെ കാണാൻ പൂതിയാവ്ണ് ണ്ട്
അങ്ങനെങ്ങട് പറയുമ്പോ മക്ക മ്മമാർക്ക് എന്തോ പോലെയായിരിക്കും മക്കള് അങ്ങനെ ഫോണ് വിളിച്ചണ്ട് പറയുമ്പോ ള്ള വേജാറ് റബ്ബേ എന്തോര് എടങ്ങേറാ നിക്ക് ല്ല ടീ നല്ല എടങ്ങേറായീനി ടീ ന്റെ വലുതൊക്കെ ഇന്നെ വിളിച്ച് പറയുമ്പോ എനിക്ക് എടങ്ങേറാ, പിന്നെ അപ്പ തന്നെ ഞാൻ പോര് കാട്ടി അല്ലാ കയ്യൂല പിന്നെ- ഇച്ച് കയ്യുല്ലാഹ്
ആഹ് ഇതിപ്പോ നമ്മള് കുറച്ച് ലോങ് ആവും ലോങ്ങ ആയിട്ടേയ്രിക്കുന്നു നിക്കാണ് അപ്പൊ അത് കാരണം നാട്ട്ക്ക് വരാനും പറ്റൂല ഇമ്മാന്റെത്താണെങ്കില് അപ്പൊ ആളും ഉണ്ടാവൂ. എന്നിട്ട് അങ്ങനെയൊക്കെ കൊറേ കുറച്ചൊക്കെ കഴിഞ്ഞ മാസം ആ വെക്കേഷൻ ടൈമിലൊക്കെ ഞാന് ഒരു മാസത്തോളൊക്കെ അങ്ങനെ പോയി നിന്നിട്ട് ദേയ് ഭയങ്കര വെഷ് വീന്നോ? നിന്ന് ഇങ്ങനെ കാര്യട്ടോ ഞാനും കൊറേ അങ്ങട് മ്മാനെ കാണാതെ ഞാനും കൊറേ ഇരുന്ന് കാര്യയും രി ഇക്ക് ഇഹ് ഹ് ഇക്ക് സങ്കടം വന്നിട്ട്, ആഹ് ന്നാ അവര് മുന്നില് കാണിക്കാൻ പറ്റൂലല്ലോ അവരെ മുന്നിൽ രാ അവരെ മുന്നില് കാണിച്ചാ അവർക്കു പിന്നെ അവിടെ നിക്കാനും പറ്റൂല പിന്നെ ഇങ്ങോട്ട് വരാനേ എന്ന വരാൻ പറ്റിയ സാഹചര്യമാണെങ്കിൽ കൊഴപ്പമില്ല, ഒക്കെ ഈ പകർച്ചവ്യാധികളളെന്നെല്ലേ എല്ലാ ഭാഗത്തും. കുടിയും ഞാനന്റെ ചെറിയ കുട്ടി- കുറച്ചൊക്കെ അങ്ങനെ എടങ്ങാറായിട്ട് അങ്ങനെ നിന്ന് കൊർച്ചീസം പിന്നെ ഞാന് താ താതാനെ വിളിച്ചോ താത്ത ഇങ്ങട് വായോ ഞാന് പോകാണ് പറഞ്ഞിട്ട് അങ്ങനെ അങ്ങനെ ഉണ്ടായി കൊറച്ച് ദിവസം മാറി നിക്കാ
ആഹ് അതെ അതെ
മക്കളില്ലെങ്കി ഇണ്ടാല്ലോ അതൊരു അതൊരു ഭയങ്കര വിഷമാമാണ് അത്
അതന്നെ മക്കളില്ലാത്ത എത്ര ആൾക്കാരുണ്ട് അവർക്കപ്പം എത്ര വെഷ്മണ്ടാവും ഇന്റെ ന്റെ നാത്തൂനൊക്കെ അങ്ങനെ ആയിട്ടും ഞങ്ങള്ളെ രണ്ടാളെ കല്യാണം ഒരുപോലെ ഒപ്പരം കഴിഞ്ഞതാ എന്താ അവക്കില്ലെ അപ്പൊ ഭയങ്കര വിഷമാണ്.
ആഹ് കുട്ടികള് ഇള്ളോടത്ത് വേറെ ഒര് ഇത്ണ്ടാവുവെ ആഹ് -
കുട്ടികൾ ന്നെ എന്റെ കൊയ്പല്ല രണ്ടും കളിപ്പാട്ടൊക്കണ്ട് ഇവിടെ ഡൈനിംഗ് ഹാളില് വിതറിടല ലാസ്റ്റ് ഇവലെ അറക്കീട്ട് യാണ് ഞാനൊരു കൊട്ടതിങ്ങനെ പൊറ്ക്കി ഇടാന്
ആഹ് അയിന്റെ കാര്യം പറയണോ? രണ്ട് മൂന്ന്-
അതന്നെ ഒരു ലോഡുണ്ടാവും എല്ലാ മുറ്റത്തുള്ള എല്ലാ സാധനും അവുത്തുണ്ടാവും കളിപ്പാട്ടം. അല്ലാത്ത കളിപ്പാട്ടംല്ല മുറ്റത്തുള്ള മൊത്ത ചിങ്ങ അതൊക്കെ അകത്താ മൊത്തത്തില്
കൻ പണ്ട് നമ്മളൊക്കെ കാലത്തേൻ്റെ അച്ചിങ്ങീം എലീം എലല്ലേ നമ്മള് പെയ്സ്റ്റ്ണ്ടന്ന്.
നല്ല ഒച്ചണ്ടാവും ചിലപ്പോ കല്ല് വരെ ഉണ്ടാവും
ആ ആഹ് നല്ല രസേന്നു അത് ഇപ്പളും ഇപ്പ ശനീം ഞായറും വന്നപ്പോ ഇന്ന് രാവിലെ ഞാനൊരു കൂട്ടാൻ ഞാൻ ചോറ് വെക്ക്ണെന്റെ എടീല് - രാവിലെ ഒരു മദർസ്ക്ക് വല്യ കുട്ടി മദർസ്ക്ക് പോയ ടൈമില് ഞാന് ഇതൊക്കെ പെർക്കി വെച്ചൂട്ടോ വല്യ കുട്ടി മദ്രസ്ക് ഇട്ടും വന്ന് കുളിയൊക്കെ കഴിഞ്ഞ് അവള് പിന്നെ അതേപോലെ കൊട്ടി വെച്ചുക്കുണു പിന്നെ തൊടക്കാൻ ടൈമില് അടിച്ചൂവാരി തൊടക്കാൻ ടൈമില് പിന്നിം ഇതന്നെ ഇന്നപ്പൊ ഇപ്പമം മൂത്താപ്പാൻന്റോടെ പോയിട്ട് കടിക്കാൻ പോന്നുക്കുണു അത് അങ്ങനെ പോകുമ്പോ പിന്നെ വല്ലാതെന്നെ ഇതാക്കൂല വൃത്തികേടാക്കൂല.
ഇൻക്കൊക്കെ ഭയങ്കര എനിക്ക് ഭയങ്കര ദേഷ്യ ആ ടൈമിന് നമ്മള് തൊടക്കല് കഴിഞ്ഞാ പിന്നെ ഓലയ്ന്ന് വിതറി ഇട്ടോട്ടെ എന്നാലും വാണ്ടില്ല അടിച്ചാരി തൊട് ടൈമില് നമ്മളെല്ലും പൊർക്കി വെച്ചിട്ട് പിന്നിം കാണ ഇങനെ
ആഹ് ആ ആഹ് അഞ്ച് മിനിറ്റ് മതി നമ്മള് നമ്മളൊരു മണിക്കൂർ കൊണ്ട് ഇടുതേക്ക്ണ ഓല്ക്കൊരു അഞ്ച്മിൻറ്റ്മതി ഇതൊക്കെ വെതറി എതറി ഇതാക്കാം
ഞാൻ പറയും, അവനാന് വിതറിയ അവനാന് ഇട്ത്തെച്ചോളിട്ടൂന്ന്‌ പറയും ഇതിപ് ന്നോട് റയൂ ആഹ് ഇങ്ങളല്ലേ ഈ ബാഗ് ഇവിടെ കൊണ്ടച്ചേ അവനാന് ബാഗ് കൊണ്ട് ചവനാന് എടുത്തച്ചാതീന്ന് തല തിരിഞ്ഞാട്ടോ ഇൻക്കാ കി -
താനേ കേക്ക
ആഹ് ഇന്നോടറയാ അവനാ കൊണ്ടെച്ചത് അവനാനാണ് ഇട്ക്കല്
ആ പെൺകുട്ടികളാകുമ്പോ ഒന്നുംകൂടിം പറിം
ആ ഗ്ലാസ് ഒന്ന് ട്ത്തെ മറന്നോയി അതാണ്, അവനാന് കൊണ്ടച്ച ഗ്ലാസ് അവനാന് ഇട്ക്കണം അല്ലാതെ ഇന്നോടല്ല പറയല്
ആഹ് നമ്മളെ പഠിപ്പിക്കല്ലേ അപ്പൊ അവര് നമ്മളിം പഠിപ്പിക്ക അങ്ങനെയാണ് ചെയ്യാന്ന് എങ്ങനെയല്ലേ
ഉം ഓലെ കഥ അങ്ങനെ ഒരു കഥ ഓലത് അവനൻ്റതാണ് ഇതാണ് ഇതാണ് ഇങ്ങൻത്തെ വർത്താനം ഉം
ന്നിട്ടാട ഉപ്പല്ലേ
ണ്ട് ഷോപ്പ് പോയതാ ഓപ്പ്ന്താപ്പില്ലേ
ആണ്ട് ഇവിടെ ആഹ ഇന്ന് ലീവ്ള്ള ദിവസാണേ
ആഹ് അതാണ് ബിരിയാണിമ്മല് തുടങ്ങിയെ
ആഹ് ഒരു ലീവുള്ളീസം എന്തേലുമൊക്കെ ഒരു വെറൈറ്റി വേണ്ട? അല്ലാതപ്പൊ എന്താപ്പ വെക്കാ പിന്നെ എന്നല്ലേ മീനും വേറെള്ളതും ആഹ് അപ്പൊ ഞായറാഴ്ച ബിരിയാണി വെക്കും. എന്തേലുമൊക്കെ ആയിട്ട് സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കും. അപ്പൊ അവർക്കൊ ഒരു ഇതാണ് നമ്മക്ക് എല്ലാർക്കുംപാട കൂടി ഒപ്പം
ആഹ് അതെ അതെ നമ്മള് വീട്ടിൽന്ന് ഇണ്ടാക്കുമ്പോ ഒരു ഇതാണല്ലോ
ആഹ് അത് കുട്ടികളും എല്ലാരുംപാടി ഇരുന്ന് ഇങ്ങനെ കഴിക്കുമ്പോ പ്പൊ ശനീം ഞായറുംല്ലേ അവര്- കുട്ടികളിം കിട്ടൊള്ളൂ രാവിലെ അങ്ങട്ട് പോയാൽ കു തി നല്ലെടങ്ങേറായിരിക്കും ആ ഒരു എ ഒമ്പത് മണി ഒമ്പതേക്കാലാവുമ്പത്തിന് എല്ലാതും കഴിഞ്ഞ് അവര് കൂക്കോവും പിന്നെ നാല് മണിവരേം വീട് ശൂന്യായിരിക്കും
അതെ അതെയ അപ്പൊ ഒരു ഒച്ചപ്പാടുണ്ടല്ലവുല്ല ഞാൻ ഇന്റെതായാരു രിൽസ് ബീലി ചെറുതല്ലേ മറ്റോളെ അങ്ങനെ നയ്സറീല് കൊണ്ടോയിട്ട് ശീലായിട്ടൊ പിന്നെ ഇവളെ അംഗനവാടി കൊണ്ടെടുമ്പോ മറ്റോളത് വല്ല്യോലത് ഇൻനിക്ക്- പ്രശ്നല്ലേനു, ഓള് പോയാലും മറ്റോള്ണ്ടല്ലോ അങ്ങനെ ക്ക് ഇതേയ്‌നു പിന്നെ ഇവളോട് കൊണ്ടയിട്ട അപ്പൊ എനിക്ക് ഒരുഎടങ്ങേറ് മിണ്ടി പറയാൻ ഒരാളി- എന്തോ പോലെ അല്ലെങ്കി ചെറിയ അ ത് എട്ക്കല്ലേ ഇതെട്ക്കല്ലേന്ന് പറഞ്ഞാലും നമ്മക്കൊരു എട് സമാധാന പക്ഷെ ഇവളൂടി പക്ഷെ നമ്മളെ കണ്ണീര് വിചാരിച്ച് ഇവളെ നേഴ്സറി പറഞ്ഞക്കാ തളർത്താനും പറ്റൂല ഓല് പഠിക്ക്ണ പ്രായല്ലേ? അപ്പൊ ഇൻക്കിന്നട്ട് കുറേ നേരം അവിടെ അങ്ങനെ കുത്തിരിക്കും ഒരു പണിയൊന്നും നീങ്ങൂല്ല ഓളെ വായ് നോക്കി ഇങ്ങനെ അപ്പാ നൈസറിവിടാ അപ്പളാ നൈസറിയവിടെ? ഇന്നട്ട് നേര്ത്തെ പോവും നഴ്സറീക്ക്. പണി കഴിച്ചിട്ട് വേഗം നേര്ത്തെ പോവും ഓ ഞമ്മള്ട്ത് കോർച്ചേരം കെടുന്നോളി കെട്ന്ന് കെട്ന്ന്ട്ടൊക്ക പോവാന്നൊക്ക പറയുമ്പോ കെടക്കാ നിപ്പട്ടൂല ഇവ ഒർക്കം വരൂല ഓളെപ്പെളും എട്ത്ത്ള്ള പോലെയാണ്
ആഹ് വണ്ടില് വിടുമ്പോ വണ്ടി വരുണുണ്ടോന്ന് നോക്കിട്ട് ഞാൻ ആ ഗെ ഒരു ആടെ പത്ത് മിനിറ്റ് മുന്നെ പോയി നിക്കും
ഉം
അങ്ങനെ
അങ്ങനേ ണ് കഥ
ആഹ് അവരില്ലെങ്കിലെ